ഹലോ
ആഹ് കേക്കാമോ?
ആ ക്കെ
എന്താണ് വിശേഷം?
ആ അങ്ങനെ പോന്നു അവടെയോ?
ആ ഇവിടെയും സുഖം ഭക്ഷണം കഴിച്ചോ രാവ്ലത്ത?
ആ ചായ കുടിച്ച് ആഹ് ഇയാള് കുടിച്ചോ
ഓ ചായ കുടിച്ചു
ആഹ് മഴയാണോ
മഴയില്ല മങ്ങി നിക്കണ് ണ്ട് മഴ പെയ്യുവായിരിക്കും.
ആഹ് ഇവിടേയ് അങ്ങൻത്തെന്യാണ്
ഉം
ഉം
പിന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടിയൊക്കെ
ഞായറാഴ്ചയായിട്ടിന്ന് പ്രത്യേകിച്ച് എങ്ങോട്ടും പോകുന്നൊന്നു ഇല്ല.
ഉം സ്പെഷ്യലാക്കിലേ എന്തായിര്ന്നു രാവിലെ
രാവിലെ എ വാങ്ങിയതാണ് പൊറോട്ട ആ പിന്നെ ബീഫ് കറിം
ആണോ
ഉം
ഇഞ്പ്പൊ ഉച്ചക്കയ്ത്തേക്ക് നോക്കിയാ മതിയല്ലോ അല്ലേ
ആഹ് ഉച്ചക്കയ്ത്തേക്ക് ആഹ് എഹ് പിന്നെ അങ്ങനെ റെഡി ആക്കണം
പിന്നെ വേറെന്തെക്കെയാ പിന്നെ വീട്ടിലാരെക്കെ ഇണ്ട്
വീട്ട്ല് പപ്പയും മമ്മ് അവ്ടെ
എൻ്റെ വീട്ട്ല് അമ്മേം അച്ഛനും അനിയനും
അനിയനും
ആഹ്
ആഹ്
വർക്ക് ചെയ്യാണോ എങ്ങനേണ് ചേച്ചി
ആഹ് ഞാന് വർക്കെയ്യാ
ആഹ് അനി അനിയൻ എന്റനിയൻ പഠിക്കണ് പത്തില്
ആഹ് ഇയാ വ പഠിക്ക്യാണോ
ആഹ് ഞാൻ പഠിക്കുവാ ഞാന് ഇപ്പോ അനസ്തേഷ്യക്ക് പഠിക്കുവാ തേർഡ് ഇയർ
ആഹ് അങ്ങനെ
അപ്പ ഇന്ന് സൺഡേ ആയോണ്ട് വർക്കില്ല അല്ലേ
ഇല്ല അഓണ്ട് കൊർച്ചേരം ഒറങ്ങിയൊക്കെ ചെയ്ത്
ആഹ് ട്രിപ്പക്കെ പോവാറുണ്ടോ
ആഹ് കഴിഞ്ഞുസം ഒന്ന് പോയിറ്റേ ഒള്ളൂ
ആഹ് എവിടെയാ പോയേ
നമ്മള് ഒര് അമ്യൂസ്മെന്റ് പാർക്കിലാ പോയത്
ആഹ് ആഹ്
അങ്ങനെ കൊറേ ഫാമിലീസ് എല്ലാരും കൂടിയാണ് പോയത്
ആഹ് വെക്കേഷ്നായിട്ട് ഇപ്പ അവിടെയാ പോയത്
അതെ അപ്പ അങ്ങന ഈ ഒരു സമയം തന്നെ പോവാൻ പറ്റിയ ടൈമ് അപ്പ അങ്ങന പോയി വന്ന്
ഏ ഇനിയിപ്പൊ മഴയൊക്കെ തൊടങ്ങുവല്ലേ ല്ലേ പിന്നെ എവിടെയും പോക്ക് പറ്റൂല
അവിടത്തന്നെ ഞങ്ങള് കൊർച്ചേരം കഴിഞ്ഞപ്പോ മഴ പെയ്ത് ഞാ വീ പുതിയ റൈഡെല്ലാം ഇപ്പം നിർത്തി വെക്കും ആകാശത്തി കൂടി എനിക്കയില് ഏറ്റവും ഏല് അത് ഏഹ് ഞാ ഞാനെന്നെ എല്ലാരോടും ആഹ് അന്നേരം ഞാന് കഴിഞ്ഞ് എല്ലരോട് പോയിക്കോളാം പറിയും
ആഹ് ഉം മഴ പെയ്തേനാ പിന്നെ അവര് അതല്ലാം നിർത്തല്ലോ അല്ലേ
വല്ല്യ മഴയല്ലാത്തോണ്ട് ആരും കാര്യ പൊടിമഴ അത് കൊണ്ടാ തോന്ന് അത് കൊണ്ടിട്ടന്ന് വന്നീനി
വയ്യാണ്ടായേ
ജലദോഷം പിടിച്ച് പനിച്ചില്ല പക്ഷേ ഫുള്ള് സൗണ്ടല്ലാം പോയി അങ്ങനെ അതെ ആഹ് ചാറ്റൽ മഴ കൊണ്ടല്ലോ അതേരിക്കും
ആഹ് ചാറ്റൽ മഴ കൊണ്ട് കഴിഞ്ഞാ പിന്നെ പണിയാണ്
ഉം എനി രാത്രിയാവുമ്പോ ചൊമയ്ക്കും അതാണ് പ്രശ്നം
അപ്പം ഹോസ്പിറ്റല് കാണിച്ചില്ലേരുന്നോ
കാണ്ച്ചിട്ടൊന്നുല്ല മരുന്ന് ഉം ഏഹ് ചൊമക്കുള്ള മരുന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പ അത് ആ പൊടി ഏഹ് കഴിക്ക്യും അപ്പം ഇന്ന ഇന്നലത്തെങ്കിലും സമയത്ത് പിന്നെ അത് എടുത്ത് കഴി ഇല്ലല്ല അവടെ ഒറ ഒറങ്ങാം അതുപോലെ ഈ ഫാന്റെ ചോട്ടില് ഇരിക്ക്യുമ്പഴും ആഹ് ഉം
ആഹ് ഫാന്റെ ചോട്ടിലിര്ന്നഴിഞ്ഞ് കഴിഞ്ഞാ കൂടും
ഉം ആണ് ഇന്ന് അതോണ്ട് ഞാൻ പള്ളി പോയിട്ടില്ല അല്ലേല്ലും എടക്ക് മുങ്ങാറുണ്ട് എന്നാലും പള്ളി പോയിട്ട് ഇരിന്നിട്ടേല് ഞാൻ ചൊമച്ച് ചൊമച്ച് ഇങ്ങനെയിരിക്കും
ആഹ് ഹാ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അല്ലേ
ആഹ് ആഹ് നേരെ ഫാന്റെ ചോട്ടിലായിട്ട് ഇരിക്കോ നല്ല ചൊമേരിക്കും അതോണ്ട് പൊറത്തറങ്ങാനും പറ്റൂല അങ്ങനെ ഇരിക്കേണ്ടി വരും
വൈകുന്നേരം ചൊമ കൂടുതലാവ്ണത്
ആഹ് അത് ഇപ്പ ഒന്നും വെല്ല്യ പ്രശ്നൊന്നും ഇണ്ടാവുല്ല
ആഹ് ഇല്ല ഒരു ആറ് മണിയെക്കെ കഴിയുമ്പത്തേക്കും തൊടങ്ങും
ആഹ് അന്നേരം ഈ മര്ന്ന്ള്ളോണ്ട് കൊഴപ്പല്ല അതങ്ങ് കഴിച്ച് കഴിഞ്ഞിട്ട്ണ്ടെങ്കില് അത് അത് സാറ് എന്റെ സാറ് പറഞ്ഞന്നാ മരുന്ന് അത് ഞാനാ അവടെ ഇരുന്ന് ഇങ്ങനെ ചൊമ ക്കിന്ന കണ്ടപ്പഴെ സാർ പറഞ്ഞ് നീ ഇത് ഇതൊന്ന് വാങ്ങിക്ക്യോന്നർഞ്ഞ് ഉം പറ്ഞ്ഞയി
ഉം
അങ്ങനേണ് പിന്നെ ആ അത്ര വെല്ല്യ അപ് ഈന് മുമ്പ് ഒരു ചൊമ ഇണ്ടേനല്ലോ ആഹ് നാളെ മുതല് ഓഹ് രാവിലെ നേര് നാളെ ചെലപ്പം ഞാൻ പോവല് ഇണ്ടാവൂല്ല എനിക്ക് പിരീഡ്സായിട്ടുണ്ട്
ഓഹ് ഓഹ്
അപ്പൊ ചെലപ്പോ ഞാൻ നാളെ പോവു ഉം പിന്നെ
രാവിലെ പോണോ
ആഹ് രാവിലെ ഏഹ് ഇന്ക്കി ഒമ്പണിക്കാ തൊടങ്ങാ അപ്പൊ നേരത്തെ ഒന്നും ഞാൻ എണീക്കേല്ല ആഹ് എന്നാലും ഇങ്ങനെ എണീക്കണല്ലോ നമ്മള് ലീവ്ള്ളൂസം പോലെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഉം എണീക്ക രാവിലെ എഴുന്നേക്കാൻ മടിയ
ഉം
ഇയാക്ക് എങ്ങനെണ്ട് ഇപ്പ ഏഹ് ഏഹ് ഇത് തന്നെയാ ജൂണി തന്നെയാ തൊർക്ക
ഇല്ല ഞങ്ങക്ക്പ്പ ക്ലാസ്ണ്ട്
ഇണ്ട്ല്ലേ ഓഹ് അപ്പൊ ഡെയിലി ഇതാക്കണല്ലേ എത്ര മണിക്ക് എത്തണം
ഞങ്ങക്ക് ഞാൻ ഹോസ്റ്റലില നിക്കണതെ അപ്പോ ഇവിടെ ഇവിടെ ത്തന്നെയാണ് കോളേജ് ഒരു എട്ടര ആമ്പോത്തെക്ക് ഞങ്ങക്ക് ഡ്യൂട്ടിക്ക്‌ കേറണ റണം രാവിലെ അത് കഴിഞ്ഞു ഉച്ചക്ക് ശേഷാണ് ക്ലാസ്സ്
ആഹ് ആഹ് ഇപ്പം ഹോസ്റ്റലിലാണോ നിക്കണെ
ആഹ് ഇപ്പം ഹോസ്റ്റലില
ഓഹ് അയ് ശരി ഉം
അപ്പൊ എഴുന്നേക്കുമ്പോ ഒരു ഏഴുമണി ആറേ മുക്കാലൊക്കെ കഴിയുമ്പോഴത്തേക്കും പയ്യേ എഴുന്നേക്കും അല്ലെ ഒന്നും കഴിയൂല്ല റെഡിയായി പിന്നെ നേരത്തെ ഡ്യൂട്ടിക്ക് കയറിയില്ലെങ്കി അവര് ചീത്ത
ആഹ് ഞാനും അപ്പളെ എണീകൊള്ളു
ആഹ് അപ്പോഴും എഴുന്നേക്കാ മടിയാണ് ഇനിയിപ്പോ മഴയായിക്കഴിഞ്ഞ നോക്കണ്ട
അയ്യോ എനിക്കങ്ങനെ അന്നെയാ ഞാൻ വൈക്ക് കുറച്ച് നേരം കൂടെയ ഞാൻ
കിടക്കാന്ന് വെച്ചാല് കിടന്ന പിന്നെ എഴുന്നേക്കൂല
അതാണ് പ്രശ്നം ഒരു അഞ്ച് മിനിറ്റ് ഉറങ്ങാന്ന് വിചാരിക്കും എന്നിട്ടോ എന്നിട്ട് പിന്നെ ഓടി ഇതായിട്ട് എന്നും സാറിനോട് ഇങ്ങനെ നാളെ നേരത്തെ വരും നാ അപ്പോ സാറ് പറേം ഇവിടെ നീ ഇവിടെ ഇരുന്നോന്നറയും അതായിരിക്കല്ല
ഒത്തിരി ഇണ്ടോ വീടിന്റെ അവിടുന്ന് കൊറേ ഇണ്ടോ?
ആഹ് വീടിൻ്റെ അവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് പോകാനുണ്ട് ആഹ് പിന്നെ ഇത്തിരി ഇരുപത് മിനിറ്റ് ആഹ് ബസ്സില് പോവാൻ
അപ്പൊ വൈകിട്ട് എപ്പ വരും?
വൈകിട്ട് അഞ്ചരക്ക് കഴിയും.
ആഹ് ആഹ്
അപ്പൊ വൈകിട്ട് കുറച്ച് എത്തുമ്പോ ബ്ലോക്കും കാര്യൊക്കെ ഉള്ളോണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാ എത്തി വീട്ടില് എന്നാലും അ അത് വലിയ കുഴപ്പ വീട്ടിലേക്ക് ആയതോണ്ട് നമുക്കും കുഴപ്പില്ലല്ലോ.
അങ്ങോട്ട് പോവാനാണ് മടി.
അതെ ഇങ്ങോട് വേ ഭയങ്കര അഞ്ചര ആവാനൊന്ന് കാത്തു നിക്കും.
ആഹ് അതെ ഇങ്ങോട്ട് വരാനായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങോട്ട് പോവാനും എഴുന്നേക്കാനും ഒക്കെ മടിയായിരിക്കോളൂ പിന്നെ ഒന്ന് അവി ടെത്തി കഴിയുമ്പോ പിന്നെ ഉഷാറാവായിരിക്കും അല്ലേ.
ആഹ് പിന്നെ ഉച്ചക്കത്തേക്ക് ഒരു മണിയാവാൻ കാത്തു നിക്കും. എങ്ങെങ്ങ് പ ആഹ് ചോറുത് ചോറുത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ പിന്നെ ഒരു വൈകുന്നേരക്കെ അഞ്ചു മണിയൊക്ക ആയ സാറ് പോകും. സാറ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ പ്രശ്‌നാണ്.
ആഹ് ആഹ് അപ്പൊ ഫുഡ് ഫുഡ് വീട്ടീന്ന് കൊണ്ടു പോകോ?
ആഹ് അപ്പ മമ്മി ഇണ്ടാക്കി തരും.
ഉം
അങ്ങനെ ആഹ്
പിന്നെ വേറെ എന്തൊക്കെയാ?
ആഹ് ഇതില് അവിടെത്തന്നെ ക്യാന്റീൻ ഉണ്ടാവോ?
ആഹ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ മെസ്സ് ഉണ്ട്. ഹോസ്റ്റലിൽ തന്നെ.
ആഹ് ആഹ് ആഹ് അങ്ങനെ അപ്പെ
റ്റലും കോളേജും ഹോസ്റ്റലും എല്ലാം ഒരേ കോമ്പൗണ്ടിൽ തന്നെ.
ആഹ് ആഹ് ആഹ്
അതോണ്ട് പിന്നെ കുഴപ്പമില്ല.
നാട്ടിലേക്ക് അപ്പെ എപ്പ പോവാ?
നാട്ടിലേക്ക് ഞാൻ കഴിഞ്ഞ മാസം മറ്റേ ഈസ്റ്റർ, വിഷുവിന്റെ സമയം സമയത്ത്പോയായിരുന്നു. അപ്പൊ ലീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിയ്ക്ക് തോന്നുന്നു ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കാ വന്നേ. പിന്നെ ഇനിയിപ്പ ഈ അടു ത്ത് ലീവ് ഒന്നുംല്ല. അടുത്ത ആഴ്ച എന്തോ ലീവ് ഉണ്ട്. പക്ഷെ അത് ഒരു ദിവസം ഉള്ളൂ. മറ്റേ പെരുന്നാളിന്റെ ലീവ്. അത് ഇണ്ടാവൂല്ലേ ചേച്ചിക്ക്.
ഓഹ് അതുണ്ടാവും.
ആഹ് അപ്പെ ഇനി ഇപ്പ ഞാൻ ആഹ് സമയത്ത് പോവാന്ന് വിചാരിച്ചതാ. പക്ഷെ എക്സാം വെച്ച് ട്ടുണ്ട്. ജൂൺ ഒന്ന്, രണ്ട്, മൂന്നൊക്കെ അപ്പൊ പിന്നെ വീ വീട്ടിൽ പോയിക്കഴിഞ്ഞ പഠിക്കലും ഉണ്ടാവൂല്ല. ഒന്നും ഉണ്ടാവൂല്ല. അപ്പ ഞാൻ വേച്ചു എക്സാം കഴിഞ്ഞിട്ട് പോവാ. അറ്റൻഡൻസ് ഇല്ല അതാണ് വേറെ കുഴപ്പം.
ഓഹ് അയ്ശരി
ചുമ്മാ ഇങ്ങനെ ലീവെടുത്ത് ലീവ് എടുത്ത് അറ്റൻഡൻസ് കുറേ പോയിട്ടുണ്ട്.
ആഹ്
അപ്പൊ പോണോ വേണ്ടേന്നൊക്കെ ആലോചിച്ച് പിന്നെ ഇനിയിപ്പ ലീവൊന്നും ഇല്ലല്ലോന്ന് ഓർത്ത് പോവാന്ന് വിചാരിച്ചിരിക്കണു.
ആഹ്.
ചേച്ചി ഇപ്പൊ എവിടെയാ പഠിച്ചത്? അവിടെ അവിടെ അടുത്തന്നെയാണോ പഠിച്ചെ? അവിടെ അടുത്ത് തന്നെയാണോ പഠിച്ചെ?
ഇതേപോലെ
എന്നിട്ട് ഇപ്പൊ കൊറ ആയോ ഇപ്പൊ വർക്കിന് കേയറിയിട്ട്.
ആഹ് കൊറച്ചായി.
ആഹ് ആഹ്
വേറെ എന്തൊക്കെയാ എല്ലാരും ഇപ്പൊ പള്ളിയിലൊക്കെ പോയേക്കു ആണോ.
ആഹ്
ആ അപ്പം വൈകുന്നേരം പോകുന്നുണ്ടോ ഇനി പള്ളിയില്. രാവിലെ പോവാത്തൊണ്ട്.
രാത്രി മാത്രയുള്ളൂ.
പിന്നെ വേറെ എന്തൊക്കെയും ഉച്ചക്കത്തേക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ലേ ഞായറാഴ്ച ആയിട്ട്.
ഞായറാഴ്ചയായിട്ട് ബീഫ് കറി.
ആഹ് ബീഫ് കറി വെച്ചിട്ട് പൊറോട്ട വാങ്ങിച്ചതാ അപ്പൊ.
ആഹ് ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞാ ചോറ് വെക്കേണ്ടി വരും.
ആഹ് കറിയൊക്കെ വെക്കുവോ?
ഉ എനിക്ക് വെക്കാനൊന്നും അറിയില്ല.
അതുവരെ വെച്ചിട്ട് പോ
ആഹ് ആഹ്
ഞാൻ വച്ചാ ആരും കൂട്ടത്ത്ണ്ടാവ്‌ല്ല ഉം
പിന്നെ സൈഡ്ലേ ക്ക് പോവാറ്ല്ലലേ
ഉം ഇന്നെലെയിര്ന്ന് പറയ്ന്ന്ണ്ടേരു എന്താ പറയാ ഇയ്യെല്ലാം പഠിക്കണം കല്യാണം കയ്ഞ്ഞ് പോയാ അവ്ടെ താക്ക അങ്ങെനെങ്ങെനെ കൊറേ ഉപദേശെക്കെ ണ്ടേയ്ര്ന്നു
ഊം എന്നാ ശെരി എന്നാല് ആഹ് ഓക്കെ ഉം